ഹലോ.
ഹലോ
ആഹ്.
ആഹ് കേൾക്കണില്ലേ?
ആഹ്, കേക്കാം, കേക്കാം ഹും.
ആഹ്, മഴയുണ്ടോ?
അയ്യോ മഴ, മഴ മഴയേയുള്ളൂ.
ഏഹ്, അതുകാരണാണ് കേൾക്കാത്തെസംഭവം.
ആഹ്‌, മഴയേയുളളു.
ആഹ്, ഏഹ്, എന്നാലിവിടെയിപോ തോർന്നു. മഴക്കെനിന്നുക്കുണു. ചായ കുടിയൊക്കെ കഴിഞ്ഞോ? എന്താ ചായക്കു കടിയൊക്കെ?
ചായയ്ക്ക് കടി ഉള്ളി വടയുണ്ടായിരുന്നു
ഏഹ് അതെ വീട്ടിലിണ്ടാക്കിയതാ അതോ വാങ്ങിയതാ. ആഹ് ആഹ് ആഹ് ഇവടെന്ന് ബിസ്കേറ്റാണ് പിന്നെ പഴുത്ത ചക്കീണ്ട്
ആഹ് ചക്ക ഇപ്പങ്ങ് വെള്ളം കേറി കാണുവല്ലോ ചക്ക
വെള്ളം കയറീക്കുണു ഇന്നാലും ചക്ക ഭയങ്കര ഇഷ്ടാ ഏയ് മധിരൊന്നുല്ല ജസ്റ്റ് കഴിക്കാന്ന് മാത്രം
ഉം ഈ ചക്ക ആവീ വെ വച്ച് പുഴുങ്ങാല്ലോ നമുക്ക്ല്ല ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നല്ല വരിക്കച്ചക്കയാണെങ്കി എന്തോ
അത് എങ്ങനെ ഇണ്ടാക്കപ്പം
എന്തോ അതോ ആഹ് ഞാൻ പറയാവെ ചക്കേ കുരു കള ഇല്ലേ ജസ്റ്റ് നടുക്കൂടെ ഒന്ന് വി ചക്കേടെ വരിക്ക ചക്ക
ആഹ് അത് വരിക്കച്ചക്കെന്നേണ് സംഭവം
ആഹ് നടുക്കൂടെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അയിന്റെ കുരു കളഞ്ഞിട്ട് നമ്മള് ശർ ശർക്കരയും തേങ്ങയും ഏഹ് പിന്നെ എന്തുവാ ഏലക്കാപ്പൊടിയും
ആഹ്
ഏലാ പൊടിയും കൂടെ തേങ്ങ ക്കകത്ത് ശർക്കരക്കകത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് ശർക്കരേം തേങ്ങേം ആ ആഹ് ച ക്കക്കാ ആ ഇതിനകത്ത് ചക്കക്കകത്ത് വെക്കണം ആഹ് നെറ ക്കണം നിറച്ചിട്ട് നമ്മള് ഏഹ് ഇഡലി തട്ടകത്തി ആവി കേറ്റിയാ മതി നല്ലതാ ഉം അതാവുമ്പം നല്ലതാ
ആഹ്
ആഹ് ഞങ്ങള് ഇതുവരെ അങ്ങനെ ഇണ്ടാക്യോക്കീട്ടില്ല ഇണ്ടാക്യോക്കണംഞ്
ആഹ് അങ്ങനെം ചെയ്ത് നോക്കണം നല്ല സൂപ്പറാ തിന്നാന് അന്നേരം മധരേം കിട്ടും ചക്കക്ക് മധുരം ഇല്ലങ്കിലും കൊഴപ്പയില്ല അതിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറും എല്ലാം കിട്ടും ഉം കിട്ടും
ഉം ഞങ്ങള് ഇവടെ ചക്കയും കൊണ്ട് അങ്ങനെ വിഭവങ്ങളൊന്നും ഇണ്ടാക്കലില്ല ചക്കക്കൂട്ടാൻ മാത്രേ ഇണ്ടാക്കോള്ളൂ പഴുത്തക്ക പിന്നെ അങ്ങനെ കഴിക്കൊയിക്കാരം പക്ഷെ ഇതൊന്നും ഞങ്ങക്കറിയൂല്ല ഉം ആഹ് അവടെ ചക്കൊക്കെ ആഹ് അവിടെ ചക്ക കിട്ടല്ണ്ടോ ഇപ്പൊ
ചക്കയുണ്ടെടാ എന്തുവാ ഇപ്പം മഴ മഴയായോണ്ട് അങ്ങനെ അങ്ങ് ഇടത്തില്ല ഇവിടെ പ്ലാവൊണ്ട്
ആഹ് വീട്ടില്ണ്ടാവുല്ലേ വരിക്ക ചക്കേ അതോ പഴം
ആഹ് വരിക്ക ചക്കേടെ തന്നെ നമ്മടെല റെഡ് ചൊമന്ന കളറില്ണ്ടല്ലോ
ആഹ് ആഹ് മറ്റയാ ഡഡ്
ആഹ് ആഹ് റെഡ് കളറ് ഒരു ചെറിയ ചോമപ് പോലെ വരുന്നേ
നല്ല മധിരം ഉണ്ടാവല്ലോ അത് ല്ലേ ആഹ് ആഹ് പിന്നേ വർ ർക്നോവ്ണ്ടോ ഇഞ്ന്ന്
ഇല്ലെടാ ആഹ് വർക്കിന് പോണം നൈറ്റ് നൈറ്റ്
ആഹ് ആഹ് പോവാനായി തൊടങ്ങ്ണെല്ലേള്ളൂ അല്ലേ നാലര ആയിട്ടല്ലേള്ളു അല്ലേ
ആ നാലരായിട്ടൊള്ളൂ അഞ്ചരക്കാ പോവണ്ടേ ഒരഞ്ചേകാല് ആവുമ്പഴത്തേനെങ്കിലും ഇവിട്ന്ന് പോണം
ആഹ് ആഹ് മക്കളൊക്കെ
ആഹ് മക്കളൊക്കെ എവിടെ മഴയത്ത് പോകുമ്പോ തന്നെ ഭയങ്കര
ആന്ന് ആന്ന് ആന്നാന്നാന്ന്
പക്ഷേ ഇപ്പൊ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഉം പോവാതിരിക്കാൻ പറ്റൂലല്ലോ പറയാ ആഹ് മക്കളൊക്കെ എവിടെ
മക്കളൊക്കെ ഐണ്ട് താഴെ ഇണ്ട് മോൻ അങ്ങനവാടിന്നൊക്കെ വന്ന് ചായ ഒക്കെ കുടിച്ച് കഴിച്ചിട്ട് താഴെ ഇരിക്കുന്നു
ആഹ് ആഹ് ആഹ് ആഹ് ആന്നാ കാക്ക് പിന്നെ കാർട്ടൂൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ അവരാ കാർട്ടൂൺ അങ്ങ് കൂടും ഇവിടേം അങ്ങനെ തന്നെയാ കാർട്ടൂണ് കിട്ടൂണ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കാർട്ടൂണ്
ആന്നോ കൊറെ കൊച്ച് ടീവി
ആഹാ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇതിവിടെ ഒരാള് ക്ക് ഫോണ് കൊടുത്താ രണ്ടാൾക്കും വേണം ഫോണ്
ഫോണ് ആഹ് ആഹ് മ്
അങ്ങനെയാണ് വിടുത്തെ അങ്കം
ആഹ് എന്തായാലും ഫോൺ കൊടുക്കത്തില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല കാർട്ടൂൺ കാണത്തെ ഒള്ളു ടിവിയില്
ഫോണേ കാണത്തുള്ളൂ പിൻ പിന്നെ ഇവിടെ തോർച്ചെണ്ട് വെയിലെറിച്ചു ഉച്ച മഴയോട് മഴയാന്നും ഇപ്പൊ ഒന്ന് വെയിലൊറച്ചൊന്ന് ആകാശിക്ക തെളിഞ്ഞു വന്ന്ക്കുണു
ആഹ്
ഉം ആ അങ്ങനെ വെള്ളക്കെ കൂട ആഹ് ഞാ നിന്നിങ്ങനെ പെയ്യല്ലേ മഴ
ആഹ് മുറ്റത്തോട്ട് എറങ്ങാനും പറ്റത്തില്ല അങ്ങ് ഒരുമാതിരി വെള്ളൊക്കെ ആയി കിടക്കുവല്ലിയോ
ആഹ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് അ ആഹ് ആഹ് മക്കള് രണ്ടാളും ചെറിയാൾക്ക് എത്രായിന്നാ പറഞ്ഞേ
നാല് വയസ്സ്
ആളൊറ്റക്ക് ചോറ് വാരി തിന്നോ
ആഹ് ചെലപ്പോ തിന്നും പിന്നല്ലേ ഞാനും അമ്മയോ ഒക്കെ വാരി കൊടുക്കും
ആഹ് ആഹ് അങ്ങനെ കൊടുത്ത കഴിക്കൂല്ലേ ഇവിട്ത്തെ ആള് വാരി കൊടു ത്താലേ കഴിക്കത്തൊള്ളൂ അത് കാരണം സ്കൂൾക്ക് പോകുമ്പളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം സ്കൂൾ കൊണ്ടുപോയ ചോറൊന്നും ഒക്കെ കഴിക്കൂല പകുതി കഴികുള്ളു അങ്ങനെ ക്കേരുന്നു പിന്നെ ഉ
ആഹാരം ഒക്കെ കഴിച്ചോളും രാവിലെ എണീക്കുമ്പഴേ അവന് കഴിക്കാൻ വേണം
ഏഹ്
ആഹ് പല്ല് തേക്കാനുള്ള ഇതുപോലും കാണിക്കത്തില്ല
ആഹ് അത് ഇവടെ ഇന്റെ മോളും അങ്ങനെ തന്നെ രാവിലെ പല്ല തേക്കാനും കൂടി സമയണ്ടാവൂല്ല പ്പളെങ്കിലും ആൾക്ക് ബിസ്ക്കേറ്റ് വേണം
ആഹ് ആഹ്
പല്ല് കോട്ട് പല്ലൊക്കെ കേട്വന്ന് പോയിക്ക്ണു പക്ഷെ എന്നാലും ആൾക്ക് ബിസ്ക്കേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉം ഓൾക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഫീഡിങ്ങില്ലാ ത്തത് കാരണേ ആള് എന്താ ഏഹ് ഇല്ലേ ആൾക്ക് മുറിച്ചുണ്ട്ണ്ടായിരുന്നു
ആഹ്
അപ്പൊ പാല് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഉം അപ്പ അത് കാരണം ആൾക്കങ്ങനെ ശീലായി പോയതാ
ആഹ്
ഇങ്ങനെ മാറെറ്റ്ണ്ടേ അധികം വലുതായ അവളായിട്ട് മാറെണ്ടി വരും
അത് ശെരിയാ
ഉം പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
എന്തോ പറയുന്നു കുഞ്ഞുങ്ങള് എന്തൊക്കെ പറയുന്നല്ലോ അവിടുന്ന്
ഓളവിടെ ഒറ്റക്ക് ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്ക്ണ് ണ്ട് മേലെ സ്റ്റെ പ്പില് കയറ സ്റ്റെപ്പ്മ്മെന്ന് എറങ്ങ വീണ്ടും കയ റാ വീണ്ടും എറങ്ങ അങ്ങനെ ഇനു മോള് ഓൾക്ക് തോന്നിയത് എന്തൊക്കെയോ ചെയ്യ്ണ്ട് പിന്നെ ഉം ഇതില് സ്പീക്കർ ഓപ്ഷൻ ഇല്ലാലേ
ഇല്ല ഇല്ലി ഇല്ല
ആഹ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ
ഓഹ് അമ്മയെക്കെണ്ട്
ആഹ് ആഹ് പിന്നേം ഹസ്ബന്റ് വിളിച്ചിരുന്നില്ലേ
ആഹ് വിളിച്ച് വിളിച്ച് രാവിലെയും വിളിച്ചു പിന്നെയിപ്പം മുമ്പേ വിളിച്ചുന്നാ ഉം ഉം ഉം
ഓൻ ലാവില്ലേ വിളിക്കാ
അല്ലടാ വാട്സപ്പിലാ വിളിക്കുന്നേ
ഹലോ ആഹ് ആഹ്
അത് വീഡിയോ കോള് ചെയ്യാല്ലോ നമ്മുക്ക് ആഹ് ക്ലിയറാ ക്ലിയറാ
ആഹ് ആഹ്
ഇവിടെ റേഞ്ച് കിട്ടുവെട നെറ്റ് പ്രോബ്ലം എന്നെന്നും
ആഹ് അതോണ്ട് പ്രശ്നല്ല ആഹ് ഇവിടെ അങ്ങനെ വാട്സപ്പ് കോളെയ്ത ക്ലിയർ കിട്ടൂല അങ്ങനെ പൊറ്ത്ത്ക്കൊന്നും വാട്സപ്പ് കോളെയ്താ ക്ലിയർ കിട്ടൂല്ല
കിട്ടൂല അതാ ഉം ഉം അത് കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ്
ഉം
പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം കാര്യങ്ങളൊക്കെ ലാബിലെങ്ങനെ തെരക്കൊക്കെ ഇണ്ടാവല്ണ്ടോ
എന്തോ
ലാബില് തെരക്കൊക്കെ ഇണ്ടാവലുണ്ടോയിക്ക
ആഹ് പിന്നെ എക്സറേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മള് ഡേയിലാണെങ്കി ഇച്ചിരി പത്തി ഇരുപത്തഞ്ച് എക്സ്റേ ഒക്കെ വരും
നൈറ്റ് ആവുമ്പളോ
നൈറ്റ് ആവുമ്പം വൈകുന്നേരം ഓർത്തോ ഡോക്ടർ ഉണ്ടെങ്കി എന്നാലും വൈകുന്നേരം കോറവായിരിക്കും പിന്നെ നമുക്ക് ഇ സി ജി എടുക്കുന്നുണ്ടടാ
ആ ആ ഇ സി ജി ക്ക് ആൾക്കാര് വര്ണ്
ആ ആൾക്കാര് വരും പ്രത്യേകം ചെലപ്പം പേ എ നെഞ്ച് വേദന അങ്ങനെ ഗ്യാസൊക്ക പ്രശ്നോക്കെ ഉള്ളോർക്കെ ക്കേ ഇ സി ജി എടുക്കും അപ്പൊ നൈറ്റ്ക്കെ എപ്പഴാ വരുന്നെന്ന് അറിയത്തില്ലല്ലോ ഇപ്പഴത്തെ അസുഖ അല്ലിയോ
അല്ലേ
പിന്നെ പന്ത്രണ്ട് മണി ഒരു മണി രാത്രിയിലൊക്ക വരും
ആ ആ
രണ്ട് മണി അപ്പൊ നമുക്ക് അന്നേരം പോണം ഇ സി ജി എടുക്കാം പിന്നെ എക്സറേ എടുക്കാനും വരും രാത്രില് കാര്യ ഈ രാവിലെയൊക്കെ
ആ രാത്രി എക്സ്രക്കി വെച്ചതാ പെട്ടന്ന് വീണതും ഫെ എക്സ്ര ഒക്ക അവ്ട ഇണ്ടാവു ലെ
ആ അത് മാത്രം അല്ലട ഈ രാവിലെയൊക്കെ വീണ് കഴിയുമ്പഴേ ചെലര് വിചാരിക്കും ആ കോഴപ്പന്നൂ ഇല്ല അതും പറഞ്ഞക്ക ഇരിക്കും പക്ഷെ ഇത് രാത്രി ആവുമ്പോഴത്തേന് ഫ്രാക്ച്ചർ എന്തെങ്കിലും നീരക്കെയായി ഭയങ്കര വേ
ആ പിന്നെ അവര് രാത്രിക്കാവും പൊര അങ്ങനിണ്ട് പിന്നെ ഇങ്ങള് ഒരാള് മാത്രേ ഒള്ളു അയില് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ
അല്ല വേറ ആളുടൊണ്ട്
ആ ആ
ആ ഞങ്ങള് രണ്ട് പേരുണ്ട് നൈറ്റ്‌
ആ അതുകൊണ്ട് കൊഴപ്പല്ല ഉം
എടയില് രണ്ടും മൂന്ന് മൂന്ന് പേരുണ്ട്
ആ ആ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഏ
തെരക്ക് വരുമ്പഴേ മൂന്ന് പേരുണ്ടായിട്ടും കാര്യമില്ല ഭയങ്കര തെര ക്കാവുമ്പ ഇ സി ജി അതിന്റെ എടക്ക്‌ വിളിക്കും അപ്പ അതിനും പോണം എക്സറേ ഉം
പിന്നെ രാത്രിക്ക ആവുമ്പ വല്ലാത ആള് വര്ല്ലലോ ഡേ ആവുമ്പഴാ ഭയങ്കര ബുദ്ധിമുട്ട് ഡേ ആവുമ്പ ഒരുപാട് ആള് വര്ല്ലേ കാരണം ഡോക്ടർ ഇണ്ടാവ്ണ ടൈമല്ലേ ആ സമയത്ത് ആൾക്കാര് പേഷ്യൻസ് ഇണ്ടാവും ചെയ്യുവല്ലോ ആ പിന്നെ വേറെ എന്തേക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഞ്ഞിപ്പ പോവാനുള്ള ഒരുക്കങ്ങള് തൊടങ്ങാനായി തോട്ങ്ങിലെ
ആ പോവാന്ള്ള ഒരുക്കമായി ഇഞ്ഞിപ്പ മഴയും പെയ്യുന്ന്‌ ഇനി റെയിൻകോട്ട് ഇട്ടോണ്ട് പോണം ന്നാലും അങ്ങ് നനയും ഇതാ ബുദ്ധിമുട്ട് വണ്ടി ഓടിച്ചു പോവാം പാടാ മഴയാവുമ്പം
ഇഞ്ഞി സൺഡേ ലീവ് ഇണ്ടോ
എന്തോ സൺഡേ ലീവ് ഇല്ലടാ സൺഡേ ലീവ് ഇല്ല എനിക്ക് നൈറ്റല്ലേ ഇനിയിപ്പം ഇന്ന് നൈ നൈറ്റ് നാളെ വൈട്ട് നൈറ്റ് അങ്ങന അങ്ങ് പോവും അടുത്ത ശനിയാഴ്
ആ ആ
പിന്നെ ശനി ആഴ്ച പിന്നെ പോവണ്ട രാവിലെ എറങ്ങി കഴിഞ്ഞാ പിന്നെ ഇനി അന്ന് പോണ്ട
ആ ആ ആ അപ്പ കൊഴപ്പല്ല ഒരീസം രണ്ടാഴ് കൂടുമ്പോ ഒരു ദിവസം ലീവ് കിട്ടു ല്ലേ
ആ കിട്ടും കിട്ടും
ആ ആ പിന്നെ വേറന്താ
ഹും
വേറെന്താന്നാ ന്നാ ഓക്കേന്നാ ശെരിന്നാ
ആഹ് എന്നാ ശെരിയടാ ശെരി
ആഹ്